ഹലോ സുഖായിരിക്കുന്നാ
ആഹ് സുഖായിരിക്കുന്നു
അവിടെ മഴയുണ്ടോ ഏഹ് ഇവിടെ മഴ അവിടെ മഴയുണ്ടോന്ന് ചോയ്ച്ചതാ
മഴ നല്ല മഴയിരുന്നിന്ന് മഴയായിട്ടേ നല്ല ഇതിൻ്റെ റേഞ്ച് പ്രോബ്ലം നല്ല ഇണ്ട് റേഞ്ചിന്റെ പ്രശ്നേ നല്ല മഴയായിരുന്നു അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെ കേൾക്കില്ല അപ്പ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞിട്ടൊക്കാവും കേൾക്കുന്നേ ഉം അവിടൊണ്ടോ മഴേ പ്രശ്നണ്ടോ
ഇവിടെ ഇവിടെ മഴ മഴ പെയ്യുമ്പം അല്ലാണ്ട് എനി ക്കാണെങ്കില് മഴ നനയാനാ ഇഷ്ടം മഴ നനയത്ത് മഴയത്ത് കുളിക്കാനും ഒക്കെയാരുന്നു
ആഹ് എനിക്കിഷ്ടാണ് കേട്ടോ മഴയും നനഞ്ഞിങ്ങനെ പോവാന് മയയത്ത് നമ്മള് കൊളത്തിലൊക്കെ പോയി ചാടി കുളിക്കാ നല്ലൊരു
അയ്യോ ചാടി കുളി കുളിച്ചിട്ടുണ്ടോ
ആഹ് ഇവിടെ അടുത്തൊക്കെ ഇണ്ട് കൊളം ഞങ്ങളൊക്കെ നീന്താനൊന്നും അറിയില്യ എന്നാലും ട്യൂബൊക്കെ ഇട്ട് പോവും ഞങ്ങള് ട്യൂബൊക്കെ ഇട്ടിട്ട് പോയൊറ്റ ചാട്ടാ
ആഹ്
ഏഹ് ഭയങ്കര രസമാണ് എല്ലാരും കൂടി മഴയൊക്കെ നനഞ്ഞിട്ട് നല്ല മഴ പെയ്യണം അപ്പൊ നമ്മളെല്ലാരും കൂടി ഇവിടെ ഒരു ചെറിയ ചോല ഉണ്ട്ട്ടോ അപ്പൊ നമുക്ക് അധികം ആയം ഒന്നുംരിക്കാം നമുക്ക് ഇങ്ങനെ നടക്കൊക്കെ ചെയ്യാം ഒരു സൈഡില് നമുക്ക് ഇങ്ങനെ നടക്കാം ഒരു സൈഡില് പാറയ അപ്പൊ നമുക്ക് അങ്ങനെ ചാടി കുളിക്കാനും പറ്റും അങ്ങനെ നമുക്ക് ക്ക് നേരക്ക് നിന്ന് നടന്നൊക്കെ പോയി തലമ തലവരെയൊക്കെ നടക്കാം അപ്പൊ ഞങ്ങള് എല്ലാരും കൂടി ഒരുമിച്ചിട്ട് അങ്ങ് പോയിട്ട് കൂട്ടായിട്ട് ഞങ്ങള്ൾ ചിരുന്നിട്ട് ഓടി വന്നിട്ട് ഒറ്റച്ചാട്ടാ ഹലോ ഞങ്ങള് ഇവിടെ ഇവിടെ എനിക്ക് താത്തന്മാരൊക്കെ ഉണ്ട് താത്തമാരുണ്ട് പിന്നെ നമ്മൾ അയൽവാസിൽ എല്ലാരും ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാരും കൂടി കൂട്ടം കെട്ടി അങ്ങനെ പോകും
ഉം
ഉം അപ്പം ഭയങ്കര രസമാണ് എല്ലാവരും ആമായിട്ടും പോകുന്നക്കെ ങ്ങങ്ങള് കഴിക്കാനൊക്കെ എന്തങ്കിലുമൊക്കെ കൊണ്ടുപോകവും കവറിലൊക്കെ ഇട്ടിട്ട് കഴിക്കാനൊക്കെ എന്തെങ്കിലും ക്കായിട്ട് പോവും നമ്മള് ചാടി കൊഴങ്ങി ആാകെ ഇതായി വര കേയറല്ലേ
ആഹ്
എന്നിട്ട് ഞങ്ങള്ൾ കഴിച്ചിട്ട് ഇങ്ങനെ വരും വരുന്ന വൈ്ക്ക് നമ്മൾ തോട്ടിലൊക്കെ ഇറങ്ങി മീനൊക്കെ പിടിച്ചിട്ട് നല്ല രസമാണ് മയത്ത്
ഇങ്ങ എല്ലാരും പോ കൊ നിങ്ങക്ക എന്താല നല്ല ആ്ഹ് നിഗ്രഹക്കപ്പെെട്ടവരാ
ആണല്ലേ ഞങ്ങള് വീട് കുറച്ച് ഉള്ളില
ഏഹ്
കൊറച്ച് ഉള്ളിലുള്ള് സ്ഥലാണ് ഞങ്ങള് വീട്റിയാം അപ്പൊ ഇവിടെ തോടും പോയ ഇത് ചോലൊക്കെണ്ട്
ആഹ് അതുകൊണ്ട് നിങ്ങൾക്ക് കുളിക്കാൻീതാ ഓ നിങ്ങ നിങ്ങ നിങ്ങള് ഭയങ്കര ആഹ് നല്ല ആൾക്കാർ ഞങ്ങളെ ഇവിടെ എവിടെ വയലുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ പണ്ട് ആറുണ്ടായിരുന്നു അവിടെ പോയി കുളിക്കക്കെ ഞാനൊന്നും ഇറങ്ങത്തില്ല ഉം ചേച്ചും അണ്ണനൊക്കെ ആയിട്ട് പോകുമ്പോഴ അവരുടെ കൂട്ടുകാരെല്ലാം ഇറങ്ങും ഞാന് എങ്ങനെ ഇറങ്ങത്തില്ല എനിക്ക് പേടിയായിരുന്നു പിന്നെ ആഹ് വയലിൽ കൂടെ വെള്ളം കെട്ടി കിടക്കുമ്പ വയല്ല് വെള്ളം കയറൂല്ലേ അപ്പൊ എങ്ങനെ പോകും വരമ്പത്ത് വെള്ളം അപ്പൊ അവിടെ ഇറങ്ങി മീൻ പിടിക്കും മീ മീനൊക്കെ നോക്കും പിന്നെ ആഹ് ഉള്ളന്ന് വെച്ചാ എന്താ പറയാ അച്ഛന്റെ കൂടെ അമ്പലത്തില അമ്പലത്തില് പോയിട്ട് അല്ലെങ്കില് ചേച്ചിയുടെ വീടുണ്ട് അവിടെ അവിടെ പോയിട്ട് വരുമ്പോ അച്ചൻ കത്താള് കൊണ്ടുവരും കത്താള് കൊണ്ടുവന്നിട്ട് കത്താളംന്ന് വെച്ചാൽ നമ്മള് തേങ്ങ പൊതിക്കാനായിട്ട് വെട്ടുകത്തി വെട്ടുകത്തിയുടെ വലുത് അപ്പൊ അത് കൊണ്ട് വന്നിട്ട് ടോർച്ച് അടിക്കും നടന്ന് ഇങ്ങനെ വരുമ്പം ആഹ് വയലിന്റെ വരമ്പോത്തെ വെള്ളം കാണാം അവിടെയെങ്കിലും ടോർച്ച് അടിക്കുമ്പോ ടോർച്ച് അടിക്കുന്ന എടുത്തിട്ട് മീൻ ഇങ്ങനെ ഓടി വരുക അത് ഇങ്ങനെ വെട്ടി എന്നിട്ട് അല്ലാ വച്ച് ചൂണ്ട ഇട്ടും അല്ലാതെ പിന്നെ അച്ഛൻ വങ്ങ വാങ്ങിച്ചോണ്ട് വരും കരിമീനൊക്കെ കൊണ്ടന്നിവിടെ അന്നേരം തന്നെ രാത്രി കറി വെക്കും
ആഹ് രസാണല്ലേ എങ്ങനെ കൊണ്ട് വരുന്നത് ഞങ്ങളും പോവാറുണ്ട് അങ്ങനെയൊക്കെ രാത്രി ഞങ്ങള് വീടിന്റെ ബാക്ക് സൈഡില് ഉണ്ട് ഒരു തോട് അപ്പൊ ഞങ്ങള് രാത്രി ഞങ്ങളെ വീടിന്റെ തൊട്ട് ബാാക്കിൽ തന്നെ തോടാണ് അപ്പൊ അതിലൂടെക്കെ വരും ഇതേ പോലെള്ള അപ്പൊ ഞങ്ങള് രാത്രി പോവാണ്ട് അതേപോലെ ഞങ്ങൾ ച്ചെറ കെട്ടി വെക്കും എന്നിട്ട് വലയൊക്കെട്ട് എന്നിട്ട് അങ്ങനെ കെട്ടി വെച്ചിട്ട് അപ്പൊ അതില് കുടുങ്ങും ത് കെട്ടി വെച്ചിട്ട് അതിലൊക്കെ പോയി ചാടാറുണ്ട്
ഉം ഭയങ്കര രസാണ് മഴ ആയാതന്നെ ഭയങ്കര രസാല്ലേ
വെയിലിനേക്കടി സാ നല്ലതും മഴന്നെ
ഉം മഴ ചെല് പ്പോ അടിപ്പിച്ച് പെയ്യുമ്പോ ചെലപ്പോ എനിക്ക് ദ്ദേശ്യം വരുട്ടോ ഒന്ന് രണ്ടു ദിവസൊക്കെ നിക്കാത ആഹ് ആഹ് അതാ നല്ല മഴായിട്ട് ചിലപ്പോ തോന്നും
പോർത് വെയിൽ നല്ല മഴകുമ്പളെയ് ഒന്ന് പോർത്ക്കറങ്ങണങ്കി ആഹ് അതെ
ആഹ് അതാടന്ന് നല്ല കഥായി പോയി എനിക്കും മഴ പെയ്താ പക്ഷെ പോവണ്ടോതൊക്കെ പോകും പക്ഷെ മഴ നനയും ഞാന്
ആഹ്
ഇൻക്കിഷ്ടാണ് മാഴ നനയാന് മഴ എല്ലാവർക്കും പൊതുവെ ഇഷ്ടവല്ലേ മഴ ആദ്യായിട്ട് മഴ പെയ്യുമ്പോ ഒരു മണം വരാണ്ട് മണ്ണിന്റെ അല്ലെ ആഹ് ഞാൻ ഇവിടെ പറഞ്ഞപ്പോ അവിടെ കിട്ടി
എനിക്ക് ഭയങ്കര ഇഷ്ട അല്ല ആദ്യത്തെ മഴ ഒരു വല്ലാത്തരു ഇതാ
മണക്കുമ്പ മണ്ണൊക്കെ വാരി തിന്നാ തോന്നും അങ്ങനത്തെ നല്ല മഴ
അയ്യോ അയ്യോ എന്താ കഥ എനിക്കും ഭയങ്കര ഇഷ്ട മഴ പിന്നെ മഴയത്ത് ങ്ങനെ
പെയ്തൊണ്ടിരിക്കുമ്പോ ചലപ്പ നമുക്ക് ആഹ് ആദ്യം വീഴുമ്പോ നല്ല ആദ്യമായിട്ട് മഴ പെയ്യുമ്പോ അപ്പൊ നല്ലൊര്
ഒത്തിരി ഒത്തിരി ഇടക്ക് പെയ്യാതിരുന്നിട്ട് പെയ്യണം നല്ല ഉണങ്ങികെടക്കുമ്പോ ഭൂമിയിലേക്ക് വെള്ളം വീഴണം അന്നേര ആഹ് മണം ങ്ങനെ വരണം
ഉം
പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെക്ക അത് പക്ഷെ പെയ്യ് മ്പം പല സൈസിലും മഴയാണ് പല കാ പല രീതി രീതിയിലും മഴ പെയും ചിലപ്പോ ഭയങ്കര ഷൂന്നും പറഞ്ഞു ചിലപ്പോ പത്ക്കെ പതുക്കെ വരും ചിലപ്പോ ഓടിപ്പാഞ്ഞു വരും ചിലപ്പോ വേ വേണോ വേണ്ടേ എന്നും പറഞ്
അതെ
പെയ്യണോ വേണ്ടയോന്ന് പറഞ് നിക്കും ഇന്ന് മൊത്തം പെയ്യണോ വേണ്ടയോന്നായിരുന്നു ഏഹ് എന്നെ നാലഞ്ചു പ്രാവശ്യം ഞാൻ തുണി കഴുകുന്നതിന് ന്നെവിലക്ക് ഏഹ് ഹലോ
ആഹ് കേക്ക്ണ്ട് പറഞ്ഞോ
ആഹ് എന്നെ നാലഞ്ച് പ്രാവശ്യം ന്ന് പറ്റിച്ചു പണ്ടാണെങ്കിൽ ച്ചെ അണ്ണേ എന്റെ സഹോദരനള്ളപ്പോഴേ ഞാൻ എപ്പോഴും അണ്ണനോട് വഴക്കൂടുന്നത് എന്താന്നറിയോ അണ്ണൻ തുണി കഴുകിയിടും ഏഹ് അണ്ണ എടുക്കാൻ പോവൂല്ല ഏഹ് മഴ ചാറൻ പറയും ഇന്ദു മഴ ചാറ് ന്നാപോയി തുണിപറക്കും എനിക്ക് ദേഷ്യ വരും ഞാൻ പറഞ് അണ്ണനെന്നെ അങ്ങോട്ട പോയിയെടുത്തോ ഞാൻ എന്തേലും എഴുതിൊണ്ടരിക്കയായിരിക്കും അല്ലെങ്കിൽ ട്യൂഷന് പോകാനുള്ള പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും അഹ് അന്നേരം അണ്ണന്റെ തുണിയ എടുക്കണം അങ്ങനെ വഴക്കൂടര്ന്നു ആഹ് അങ്ങനെ വഴക്കൂടിട്ട് ആഹ് പക്ഷെ
ആഹ് അതെല്ലാം പിന്നെ അകത്ത് കൊണ്ടിട്ട് അകത്ത് അശേഇട്ടിട്ട് അകത്ത് ഒണക്കും
ആഹ
എന്നാലും വേണ്ടിയില്ല മഴയങ്ങ് പെയ്ത എന്തര സന്തോഷം പക്ഷെ നല്ലതുപോലെ നിന്ന് പെയ്യണം കൊറേ നേരം ഇങ്ങനെ സുഖവാ എനിക്ക് ആ വ
സീറ്റോ സീറ്റ് ഇങ്ങനെ വിരിച്ചിട്ട് ഞങ്ങള് പൊറ ത്തെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് റൂമിലെ ഷീറ്റാണ് അപ്പൊ നമുക്ക് രാ ത്രിയക്കെ നല്ല മഴ പെയ്യുമ്പോ അപ്പം പേടിയാവിണ്ട് ഇതന്നായി പൊളിഞ്ഞ അടിയല്ലോ നല്ല സൗണ്ടാവായിരുന്നു
രിയ ഭയങ്കര സൗണ്ടാ ആഹ്
എന്തോരം ശ ശബ്ദാവൂന്നറിയോ മഴ ഇങ്ങനെ വെള്ള തുള്ളികള് വന്നിട്ട് അപ്പൊ ഇതൊക്കെ കൂടി നമ്മള മേത്ത്ക്ക് എന്നൊക്കെ തോന്നും ആഹ് അതെ
വീട്ടില് വീട്ടില് അപ്പുറത്ത എൻ്റെ റൂമ് എന്റെ റൂമ്
ആഹ് പക്ഷെ പകലൊക്കെ ആണെങ്കി നല്ല മൂടി പൊതച്ച്കെട ആഹ് തുമ്മിക്ക മഴയാവുമ്പോ തണുപ്പത്തിങ്ങനെ നീച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണേ പിന്നെ മഴയായിട്ട് എവിടക്കെങ്കിലൊക്കെ പോയിരുന്നോ